ഇതൊക്കെയേണ്ട വിശേഷം സുഖല്ലേ
ഇപ്പൊന്നുംല്ല അങ്ങനെ പോണോ എന്ത നിങ്ങ വരുത്താനം
നല്ല വർത്താനം സുഖമായിട്ട് പോണു കുഴപ്പങ്ങളൊന്നുംല്ല ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടരിക്കണോ ഫുഡൊക്കെ കഴ
ഇല്ലില്ല വർക്കിലാണേ
ഉ എന്താ വർക്ക് ചെയ്യണ
ഞാന് ഇവിടെ പഞ്ചായത്തില്ൽ സ്ത്രീ ആയിട്ടേ
സരി ആയിട്ടല്ലേ ഫ്രീ ടൈമുകളൊക്കെ കിട്ട
ആഹ് ഞങ്ങക്ക്ിവിടെ നാലല് ദിവസം മാസ ചന്തണ്ട് അയിൽ ഇപ്പ അങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കുവ
ആഹ അപ്പൊ ഫുൾടൈം ഫ്രീ തന്നെ ആയിരിക്കുംല്ലേ ചന്തയില് എന്തൊക്കെ കാര്യങ്ങളല്ല
ചന്തൽ അച്ചപ്പുണ്ട് ഉണ്ണിയപ്പുണ്ട് അരിയുണ്ട ഉണ്ട് അച്ചാറണ്ട് ചമ്മന്തി പ്പൊടി ഉണ്ട് അരിപ്പൊടി ഉണ്ട് മല്ലിപ്പൊടി ഉണ്ട് പിന്നെ മോര് ലിക്ഡ് സോപ്പ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്
ആ ഓരോ കുടുംബശ്രീകാര് ചെയ്യണം
ആഹ ഓരോ കുടുംബ ശ്രീക്കാര് ണ്ട് പിന്നെതുപോലെ തന്നെ സംരംഭകരുണ്ട്
ആ ആ നിങ്ങള് എന്തെങ്കിലും സെയിൽ ചെയ്യണ്ടോ
ഉം പച്ചക്കറി വീട്ടില് പ പച്ചക്കറി ഉണ്ടാാവും ആപ്പണ്ടാക്കണ്ട അതുപോലെന്ന ഉണ്ട്
ആഹ പച്ചക്കറി തോട്ട ഇണ്ടല്ലേ എന്തൊക്കെയണ്ട്
പയറുണ്ട് ആ അങ്ങനത്തൊക്കെ ഉണ്ട് ഇപ്പോനെ മഴക്കാലയത കൊണ്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ
ഉണ്ടല്ലേ പയറൊക്കെ നല്ലോണ്ണം ഉണ്ടാവോ അത്ങ്ങനെ എന്നും ഡെയിലി മെയിന്റനൻസ്
അത്യാവശ്യള്ളതിലുണ്ട്
ആഹ ആഹ
ഉം
രാവിലെ പോരണ്ടേ ചന്ത
രാവിലെ പത്തര ആവുമ്പോത്തന് ഇവിടെ എത്തണം ആ അഞ്ച് മണി വരെ സമയം ആ ഉച്ചക്ക് ഉള്ളത് നമ്മൾ രാവിലെ കാക്കിട്ട് പോരണം
കൊണ്ടു പോരും ആ ഇവടെല്ലാരും ഫുള്ള് ഇല്ല ഇല്ല ഒന്നും ഇപ്പം ചെയ്യണ്ന്നില്ല കൊറച്ച് മുമ്പ് ചെയ്തിരുന്നു രണ്ട്, മൂന്ന് മാസം മുമ്പ് ഞാൻ വർ ഞാനാ ആാ എന്താണ് ഡിസൈനറായിട്ട്
ആണോ എവടെ
അത് ഇവടെ അട്ത്തന്നൊ ആര്ന്നു ആണോ അങ്ങനെ കൊറച്ച് കാലം പോയിരുന്നു
ഇപ്പോ ഞാന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഒള്ളത് കാരണം റിസൈൻ ചെയ്തതാണ് രണ്ട്, മൂന്ന് മാസായി റിസൈയ്ൻ ചെയ്തു ഉം അപ്പൊ ഇപ്പൊ വീട്ടില് തന്നെയാണ് കൊഴപ്പൊന്നില്ല മക്കളാക്കെ ഇണ്ട് മക്കളെ സ്കൂൾ മൂന്നാളാണ് ഉം ഇത് വെരെ കൊഴപ്പയില്ലാതെ അ ചെറുത് അങ്കണവാടിയിലായ സമയത്ത് നമക്ക് അംഗലാവാടി വണ്ടി ണ്ടി ലാസ്റ്റ് വെരുവാരുന്നു അപ്പം അങ്ങനെ ഒള് കേറി പോരുന്നു ഇപ്പം ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്തത് കാരണം മൂന്നാളെ ബെസ് വണ്ടിയും മൂന്ന് ടൈമിലാ അപ്പോ ഓളോ മാനേജ് ചെയ്യാനൊന്നും ആളില്ലാ അപ്പം ഞാന് ഞാൻ റിസൈൻ ചെയ്തു ഇപ്പം വെറുതെ വീട്ടിലിരിക്കും മൊബൈലും കണ്ട് പണികളൊക്കെ കഴ ച്ചങ്ങനെ വീട്ടിലിരിക്കും ആ ഒര് വിധം ഫ്രീയാണ് എന്നാലോ ഫ്രീയട്ടല്ലാനും പെട്ടെന്നെരാ രിലെ മക്കള് പോകുന്ന സമയത്താകുമ്പോഴത്തേക്ക് ആ ഫുഡ് ഒര് വിതം ആക്കും പിന്നെ അട രലും കഴിഞ്ഞാ പിന്നെ രക്ഷപ്പെ ട്ടു അല്ലാ അടിച്ച് വാരാല് കഴിഞ്ഞിട്ടില്ലന്നെണ്ടാങ്കി പിന്നെ ദെ മക്കാ പറഞ്ഞ് അയ്ച്ചതിന് ശേഷം ഞാൻ കൊറച്ച് നേരം എല്ലാരും മൂന്നാളാണ് പോയിന്റെ ശേഷം ഞാൻ കൊറച്ച് നേരം ഫോൺ എട്ത്തിട്ടിരിക്കും ആാ കൊറഞ്ഞാ സമയോന്ന് കര്തൊള്ളൂ പശെ അത് ചെലപ്പോ മണി കൂറുകളായി നീണ്ട് പോകും അന്ന് നമ്മള് അറിയുല്ലാ അങ്ങനെ സ സ്ക്രോള് ചെയ്ത് സ്ക്രോള് ചെയ്ത് പോണതാവും ചെലപ്പോ യൂട്യൂ് ഇൻസ്റ്റ അല്ലെങ്കി ഫേസ്ബുക്ക് ഒക്കെ മാറി മാറി കേയറിക്കെ ഒര് സമയം പോകണത് അറിയില്ല പിന്നെ ഒക്കെ പാട അയിന്ന നീച്ച പിന്നെ പെട്ടെന്ന് ചടപാടാന്നന്ന് പറഞ്ഞിട്ട് തിരുമ്പലും കുളിച്ചലും ക്കലും ഒക്കെ അങ്ങനെ തീർക്കണ ദെവസങ്ങളും ഒണ്ടാവാറൊണ്ട് ചെല ദെവസം ഇന്നിപ്പോ അതേപോലെ കുളി കഴിഞ്ഞിട്ടില്ലാ തിര്മ്പലും കഴിഞ്ഞിട്ടില്ലാ ഫോണും കൊണ്ട് അങ്ങട് ഇര്ന്നതാ ഉമ്മേണ്ട് ചോറ് കയ് കക്കാൻ ചെന്നണ് ആ അത് കഴിക്കണം അതൊക്കെ ആക്കി വെച്ചിട്ടോണ്ട് ചോറ് ഇനിപ്പം ഹസ്ബെൻ്റെ പ വീട്ടില് ഉമ്മെയും ഹസ്ബൻ്റെ, മക്കളും ഞങ്ങളും അത് തന്നെ ഉം ആാ വീട് വെ ച്ച് തന്നെ തറവാട് വീട് എവടെണ്ട് അത് പൊളിച്ചിട്ടൊന്നും ഇല്ലാ അത് ഇങ്ങനെ വാടകൊക്കെ കൊട്ക്കാറോണ്ട് അങ്ങനെ ആളൊക്കെ ഒണ്ട് ഇപ്പം ഇല്ലാ ആ ല്ലാ പഴയാ വീടാണ് ഓടിട്ടെ പണ്ടത്തെ അങ്ങനത്തെ വീ വീടാണ് ഇപ്പം ഇനി പഴയ വീടൊക്കെ ആവുമ്പം അങ്ങനെ ആളൊന്നും കിട്ട ല്ല അയില് നിക്കാന് താമസക്കാരെ കിട്ടാൻ നല്ലാ പ്രയാസൊണ്ട് ഉം ആ ഫാമിലി യെ അത്യാവശ്യം വല്ല്യാ വീടാണ് അപ്പം പിന്നെ ഫാമിലി ചെറിയ ഇപ്പെ കുഞ്ഞ് കുഞ്ഞ് ഫാമിലിയല്ലേ ഒള്ളൂ
ചെറിയ കുടുംബം ആണു കുടുംബായതോണ്ട് ആർക്കും ഞങ്ങള് എല്ലാരും കൂടി നിന്നിര്ന്ന സമയത്ത് ഞമക്ക് ആ വീട് റൂമുകളും കാര്യങ്ങളൊക്കെ കുറവായിന് തോന്നീന് ഇപ്പ നമ്മള് ങ്ങട് വീട് വെ ച്ച് പോന്നപ്പ ആ വീട്ടുകാർക്ക് ഒരു വീ ട്ടില് ആള് വന്ന് നിക്കാന് കാര്യായിട്ട് ആൾക്കാരെ കിട്ടുന്നില്ല ഞാന് ഒരു ഹസ്ബൻറും ഒന്നോ രണ്ടോ മക്കളും ഒരു വൈഫും അങ്ങനെയാണല്ലോ ഈ വരുന്നോരൊ ഒക്കെണ്ടാവുക അപ്പോല്ക്കാ വീട് കൊണ്ട അടിച്ചേരി തുടച്ച് കൊണ്ടടക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അത്യാവശ്യം മുറ്റോ ഉണ്ട്. അപ്പോലെ ആ വരുന്നരൊന്നും അധികം നിക്കണില്ല, പിന്നെ ഈ കോട്ടേഴ്‌സും കാര്യങ്ങളൊക്കെ ക്കാണെ വേറൊരു പണില്ല്യല്ലോ അവിടെ വെച്ചുണ്ടാക്ക തിന്നാ കിട ക്കാത്രല്ലേ ഉണ്ടാവള്ളൂ വീടാകുമ്പോ അതു പറ്റൂലല്ലോ പ്രത്യേകിച്ചും ഇപ്പത്തെ മഴ ക്കെ ന്നാല് ഒരു മഴ നാല് വെയില് അപ്പം പുല്ലൊക്കെങ്ങട്ട് തഴച്ച് വളര്വാണ്. എന്താണ് പുല്ല് ഇപ്പം രണ്ടു ദിവസം മുന്നേ ഒരാളെ വിളിച്ചൊക്കെ ചെത്തി കോരിച്ചൊക്കെ ചെയ്താണ് അതൊണ്ടൊന്നും കാര്യല്ലിനി വ അതേപോലെ ഇണ്ടാവ്ണ് ഇപ്പൊ മഴ കുറവായതു കൊണ്ടേ പുല്ലിന് മുളക്കാൻ നല്ല സുഖാ.
സുഖാണ്.
നല്ല മുളക്കുണ്ട് ഇവിടെ ഞങ്ങള് നിക്കണ വീട്ടിലന്നെപ്പ നല്ലോണ്ണം പുല്ലുണ്ട് ചുറ്റോട് ചുറ്റ റ്റിനിപ്പ മരു
അത് നേരാക്കാൻ തന്നെ വേണം നമുക്ക് രണ്ട മൂന്നാല് ദിവസം ന്നാല്.
ഉം അയിനീ കൊതുകാണ് കുഞ്ഞു കൊതുകേ. എന്തൊരു കടിയാ. ചൊറിഞ്ഞിട്ട് ആകെ തണർത്ത് പൊന്തി, അപ്പൊങ്ങനെ കൊതുകടി ആലോചിച്ച്പ രാവിലെ ആണെങ്കിലുച്ചക്കാണെ എങ്കിലൊക്കെ ഒണ്ട് കൊതുക് അപ്പൊ കൊതുകടി ആലോചിട്ട് ഇപ്രാവശ്യം ഞാൻ മറച്ചിട്ടന്നില്ല. ഇനി മരന്നടിക്കണംന്ന് വിചാരിക്കണ്ട് മരന്നടിക്കണെ കേ ടാണെന്നാലും പുല്ലിങ്ങനെ കാണുമ്പേ പുഴുക്കളും നെറയാണ് ചൊറിയണ പുഴുക്കളൊക്കെ.
ആ അതുകൊണ്ട് ശ്രദ്ധിക്കും വേണം നമ്മള്.
ഉം നിങ്ങള് കച്ചവടത്തിന് കൊണ്ടരണ അച്ചാറ് കാര്യങ്ങളൊക്കെ നിങ്ങള് സ്വയം ചെയ്യുന്നതാണോ?
ഞാന് പച്ചക്കറി ഐറ്റംസ് തന്നെ കൊണ്ടരലൊള്ളൂ. പിന്നെ ബാക്കിയുള്ള ആൾക്കാര് കൊണ്ടരലുണ്ട്.
ഓരോ ങ്ങള് കുടുംബശ്രീ ഉള്ളവല് വേറാരെങ്കിലും ഉണ്ടോ?
ആ ഞങ്ങള് ഞങ്ങളതിലില്ല വേറെ വാഡിൽത്തെ ആൾക്കാരൊണ്ട്.
ഉണ്ടല്ലേ ഉം ഉം നല്ലൊരു ഇതാണ്, അത്യാവശ്യം നമ്മക്ക് ലാഭൊക്കെ ഉണ്ടാവ്വോ?
ആ കൊഴപ്പില്ല നമ്മള്ക്ക് അല്ല നമ്മള് ഒന്നും എടുക്കുവൊന്നുംല്ല
അവര് സാധനം എന്താണോ അവർ കൊണ്ടുന്നു ചെയ്യണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ അറിയും പിന്നെ നമ്മളിവിടെ എഴുത്യക്കും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ കൊടുക്കും.
ആന്നല്ലേ, അല്ല ഒരു ഒരു കച്ചവടക്കാർക്ക് പ്പൊരു സാധനം കൊണ്ടന്നാ അവർക്ക് പുറത്ത് നമ്മള് കൊടുക്കണക്കാള് അങ്ങനെ ഒരു അത്ര തന്നെങ്കിലും ലാഭം ഇവിടുന്ന് കിട്ടുവോ?
ആ ഇണ്ട്, കാരണം നമ്മള് പൊറത്തന്ന് വാങ്ങണക്കായും കൂടുതല് കൊറവാണിവിടെ, കാരണം കുടുംബശ്രീക്കാരുണ്ടാക്കണതല്ലേ.
ആ ഓലടുത്ത് വെല കുറവാണെന്നാ പറയണ? ആണല്ലേ, ഈ ഹോം ഷോപ്പ് ഒക്കെ ഇതിലിങ്ങനെ നമ്മള് കുടുംബശ്രീയിലെ, ആ വരുന്ന ഹോം ഷോപ്പിലൊക്കെ സാ സാധനം നന്നാവും പക്ഷെ നല്ല റൈറ്റാണല്ലോ? അധികം സാധനം, സാധനം നന്നാവന്നുള്ളത് ക്വാളിറ്റി ആരും നോക്കണില്ല്യല്ലോ. എല്ലാരും ജസ്റ്റ് ഒന്നു വെലാണ്ട് പറയുമ്പോത്തേക്കന്നെ കണ്ണു തള്ളി പോകും.
ഉം പക്ഷെ നമ്മള് കടയിന്ന് വാങ്ങാണെന്നുണ്ടെങ്കി നമ്മള് റൈറ്റൊന്നും കാര്യ ങ്ങളൊന്നും നോക്കൂല നമ്മളങ്ങനെ വാങ്ങും.
അത് നമ്മള് മാളുകളിലൊക്കെ പോകുവാണെങ്കില് ആ ട്രോളിൽക്ക് ഇങ്ങനെ വലിച്ചിടും അപ്പൊ നമ്മള് നോക്കൂല. ര ചെയ്ത് ഒരാള് പ്പം ഒര് ഹോംഷോപ്പ് പി ഇവിടെ വന്നാല് നമ്മ ഓരെല്ലാ സാധനവും വെച്ചി അതിന്റെ അടിമടി നോക്കി അതി മാനുഫാക്ചർ ആണ് എറ്റോ ന നമ്മൾ അതിന്റെ വെല നോക്കും അതിന്റെ തൂക്കം നോക്കും അളവ് നോക്കും പിന്നെ അവരോട് കൊറേ ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനൊക്കാണല്ലോ ഓർക്ക് ഓലങ്ങനെ ചടപ്പിക്കണ സ്വാഭാവമാണല്ലോ മനുഷ്യമാർക്ക് ഉണ്ടാവുക ഓരോ വാദത്തിലും വന്ന് ഓര് വെര്ണ സമയത്ത് അങ്ങനെയൊക്കെ ആദ്യക്കെ ഉണ്ടായിരുന്നു ഇവിടൊക്കെട്ടോ പിന്നെ ഇപ്പ ഞ ഞാൻ സ്ഥിരം എന്താണ് മീൻ മസാലപ്പൊടി വാങ്ങാനുണ്ടായിരുന്നു ഇപ്പചേച്ചി വര വരലു ലാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോവല് തുടങ്ങിയന്റെ ശേഷം ഇവ്ടെ ആളുണ്ടാവൂല വാങ്ങാന് അപ്പൊ ആദ്യക്കെ അങ്ങനെ വിളിക്കാറ്ണ്ട് എന്നാ വരണ്ടേ ചെ ഞായറാ ഴ്ചകൾ വരട്ടേക്കുമ്പോ ആകെ ഒരു ഞാറാഴ്ച കിട്ടണതാ അന്നമ്മള്ള് എവിടെയെങ്കിലും പുറത്തു പോവേ യാത്രയിലോ അല്ലങ്കിൽ കല്യാണോ അങ്ങനെയൊക്കെ ആവുമ്പോളും പറ്റൂല ആ ഒരു സമയത്തൊക്കെ ആ വന്ന് പോകുമ്പോ അങ്ങനെ വന്ന് വാങ്ങാൻ കഴിയാതെ നിക്കണ സമയങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ആ ചേച്ചി വിളിക്കലുല്ല വരലു ഗ്രൂപ്പ്ണ്ട് ഓലെ ഗ്രൂപ്പില് എങ്ങനെ അറിയിക്കും സാധനക്കെ വണെങ്കിൽ പറയാനും ലിസ്റ്റ ഒക്കെ വി ട്ടെരും അപ്പൊ അതിനനുസരിച്ച് മ്മക്ക് വണെങ്കിൽ ഓഡർ ചെയ്താൽ ഓല്ല്എത്തിച്ചുരും ഇപ്പയ്ക്ക്ങ്ങനെ നോ നിക്കലുല്ല മ്മള് പറഞ്ഞമാതിരിന്നെ നേരിട്ട് ട്ട് കടൽ പോവാ അത്ങ്ങനെ വാങ്ങി കൊണ്ടുവര യൂസ് ചെയ്യും
എ
അങ്ങനെ അങ്ങനെ ദിവസങ്ങള് കഴിഞ്ഞു പോകും അവിടെ മഴൊക്കെ ഉണ്ടോ
ഇവിടെ മഴ അങ്ങനെ വെല്ലാണ്ട്ല്ലെങ്കിലും കൊറച്ചൊക്കൊണ്ട്
ആണോ ഇവിടൊക്കെ മഴപ്പല്ലാന്ന് തീരെ ഇല്ലാത്ത പോലെയാണ് വെയ്ലുംല്ല മഴയുംല്ല ഈ വർഷം മഴ വളരെ കുറവാ തോന്ന്ണ്ട് വെയിലാണ് ചെറിയ വെയിലാണെങ്കിലും നല്ല ചൂടുണ്ട് നമ്മള് കുഴിച്ചിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ തൈകളൊക്കെ അതൊക്ക വൈകുന്നേരം ആക്പോത്തേന് വാടി പോവാന്ന് നനച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വരാണ് വാടി തളർന്ന് നിക്കാണ് അപ്പൊ പിരിച്ച് കുഴിച്ചിട്ട് മുളകു തൈ ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് കൊഴഞ്ഞ് വീണ് ണ് എന്നും മ മഴന്റെ കുറവോണ്ടേ ഈ പ്രാവിശ്യം പൊതുവേ മഴ കുറവാണ് മരങ്ങളും കറ്റും കാര്യങ്ങളൊക്കെ മുറിച്ച് മാറ്റ ലോണ്ടും മണ്ണ് മാന്തലോണ്ടും ക്കെ
എല്ലാരും ഒരുമിച്ചാണോ ഫുഡൊക്കെ കഴിക്കാല് ചോറൊക്കെ തിന്നല്ല് അവിടെ
അല്ലല്ല ഒരടിക്ക ആഹ ഉച്ച സമയം എല്ലാ സമയത്ത്
ചോറ് തിന്നാനായിട്ടൊരു സമയം ഉണ്ടോ അനുവദിച്ചിട്ടുണ്ടോ അ അ അനേരം സൗകര്യങ്ങളൊക്കെ ഉണ്ടോ കഴിക്കാനും ഇരുന്ന് കഴിക്കാനും കൈഴക്കാനും ബാത്രൂമം എല്ലാം ഉ അത് ബിൽഡിങ്ങിലാണോ വല്യ ബിൽഡിങ്ങിലയിരിക്കുംല്ലേ മ്മ് എന്നായിക്കോട്ടെ ഞാൻപിന്നെ വിളി
ആഹ ഓക്കെ